ഹലോ
ആഹ് ഹലോ ആഹ് കിട്ടുന്നപ്പം കിട്ടുന്ന നെറ്റ് വർക്കിന്റെ ആയിരിക്കും ല്ലേ. ആടാ റെയ്ഞ്ച് ഇഷ്യൂ ആഹ് എ ഇപ്പ കേക്കാം നേർത്തെ കേക്കുന്നില്ലായിരുന്നു റേഞ്ച് ഇഷൂ ഉണ്ട്.
കൊറെയായി വിളിക്കണം വിചാരിക്കുന്നു
തെരക്കായിരുന്നടാ അതാ ഞാൻ ഇന്നലെ വിജാർച്ചു വിളിക്കണന്ന് രണ്ടു ദിസം കൊണ്ട് തെരക്കാ ഇന്നും ഒരിട്ത്ത് പോയിട്ടൊക്കെ ലെയ്റ്റ് ആയിട്ടാ വന്നത് രാവിലെ പോയതാ ഉം
ആണ്ല്ലേ ഞാന് ഇപ്പൊ കൊറേ ആയിട്ട് വീളിയൊന്നും കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചു മറന്നുന്ന് വിചാർ
ഹ മറന്നിട്ടൊന്നുല്ല. പിന്നെ ഇപ്പല്ലെ സ്കൂള് തുറന്നു കഴിഞ്ഞപ്പളത്തേക്ക് ഒട്ടും സമയം ഇല്ല. രാവിലെ ആഹ് അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് പോയി കഴിയുമ്പോ പിന്നെ വീട്ടിലെ കാര്യങ്ങള് അതിന്റെ ഇടയ്ക്കായിയിരിക്കും എങ്ങോട്ടെങ്കിലും എന്ത ങ്കിലും ആവശ്യങ്ങൾക്ക് പോക തലക്ക് ആകെ ഒരു പെരുപ്പാ
ഉം ഇവിടെ അങ്ങൻതന്നെ സ്കൂള് തുറന്നപ്പോ ഒന്നിനും സമയ ല്യന്ന് പർഞ്ഞ ഒന്നിനും ഇല്ല കുട്ടിയാളെ
അപ്പൊ നമ്മൾ ഓർക്കും ആഹ് എന്തായാലും ഒന്ന് വിളിക്കണം എന്തെങ്കിലും ചെയ്തൊണ്ട് നിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നെ..
ഉം ഞാൻ കണ്ടില്ലേ ഇപ്പൊ കു കുട്ടിയാളൊക്കെ ഒന്ന് പഠിക്കലും ന്തൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്കെയറ്റി ക്കെടത്തി ഒറ ക്കി ഇപ്പഴെല്ലെ സമയം കിട്ടു സമയം നോക്കി എത്രയായി
അതെ പതിനൊന്ന് മണി പതിനൊന്ന് മണിയായി.. ഇ അവര് ഇഞ്ഞിപ്പ നമ്മക്ക് ഒ അതെ അ അപ്പ അന്നത്തേരം നമുക്ക് ഒറക്കം വരുവല്ലേനി അപ്പൊ നമ്മള് ചെന്നൊന്ന് കെടക്കാൻ നോക്കൂ അല്ലെ വിളിക്കുന്ന കാര്യങ്ങൾക്ക് നിക്കോ നമ്മള് രാവിലെ എണിക്കുന്നതല്ലേ നമ്മളെക്കെ മറ്റുള്ളവർ മറ്റുള്ളോർ കെടന്നൊറുങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ എപ്പോഴാ എണ്ണീക്കുന്നത് രാവിലെ എണ്ണീച്ച് അപ്പ കയറുന്നതാ അടു അടുക്കളേല്ല്
അമ്മേ ഓർമ്മിപ്പിക്കരുത് ഇപ്പ തന്നെ എനിക്ക് വയ്യ ആലോയ്ക്കാൻ വയ്യ.
അഹ് രാവിലെ എണീക്ക്ണ കാര്യേ ആലോയ്ക്കാൻ വയ്യ സത്യം പറഞ്ഞപ്പ ഈ മഴിം തണു പുക കൂടെ ആയിട്ടേ
എണീക്കാൻ തോന്നത്തില്ല മൂടി പൊതച്ചങ്ങനെ കെടന്നങ്ങ് ഒറങ്ങാൻ തോന്ന കുഞ്ഞുങ്ങള് ഇ അത ഈ കുഞ്ഞുങ്ങള് ഇവര് തോന്നും ഈ കുഞ്ഞുങ്ങളെ ഇവരെ തന്നെ വിളിച്ചാ എണീക്കത്തില്ലല്ലോ
എവടെ പത്ത് മണിക്ക ഇവടെ വണ്ടി വര ന്നട്ട് ഒമ്പത് മണിയാവുമ്പ നീ ച്ച നീച്ചു ഇല്ലെങ്കി പിന്നെ ഞാൻ വലിച്ച് എണിപ്പിച്ചു കൊണ്ടോണം
പത്ത് മണിക്കേ വരത്തോള്ളൂ ല്ലെ ഇവടെ ഒൻപത് മണിക്കാ വരുന്നേ
ആ ഇവടെ പ
ഇവടെ ഒൻപത് മണിക്കാടാ വരുന്നേ ആ ഇവടെ ഒൻപത് മണിക്കാ ഒമ്പത് മണീന്ന് പർഞ്ഞാലും എട്ട് അമ്പതൊക്കെ ആവുമ്പഴത്തേനും റോഡ് കേറി നിക്കണം എട്ടമ്പതിന് റോഡി കെറി നിക്കണേ എട്ടര കഴിയുമ്പോഴെങ്കിലും ഇവരെ ഒരുക്കി എറക്കി കൊണ്ടു പോണ്ടേ
ഉം
അതോ ആ ഒരു ഒരു മേളവാ ഈ സമയ ആവുമ്പോഴത്തേന് അങ്ങോട്ട് വാവച്ചേ ഇങ്ങോട്ട് വാവചോ അങ്ങോട്ടലച്ച് നമ്മക്കും കൂടെ ടെൻഷൻ കേറും അന്നേരം അപ്പഴായിരിക്കും വണ്ടി റോഡി കെടന്ന് ഹോണടിക്ക
രാവിലെ എണീച് കഴിഞ്ഞാ പിന്നെ തലക്കെരു പെര്പ്പാ ഉം
പിന്നെ ആ ഒമ്പത് മണിക്കൊന്ന് എറങ്ങി കഴിയുമ്പോ ഒരു അര മണിക്കൂറ് ഒര് ഒരു സ്വസ്ഥമായിട്ട് എവിടെങ്കിലു ഒന്ന് ഇരിക്കും അത് കഴിയുമ്പ പിന്നേം തൊടങ്ങത്തില്ലേ അഹ് ഞാനും അങ്ങനെ ചെയ്യുന്ന ആ സമയത്ത് പിന്നെ ഫോണ് എട്ത്ത് വീട്ടില് ഒന്ന് വിളിച്ച് ഉമ്മായി ഒന്ന് വിളിച്ച് കാര്യം പറഞ്ഞ്
ഞാ അതന്നെ ഞാന് അതേപോലെ സ്കൂള്ട്ട് വന്ന ഒരു യുദ്ധം അത് കഴിഞ് ഓരെ കുളിപ്പിക്കല് തിന്നാൻ കൊടുക്കല് പഠിപ്പിക്കല് ഒക്ക കഴിഞ് ഒന്ന് കടത്തി ഒർക്കി കഴിഞ്ഞ ദേ ബോലൊന്നോവി
ഒഹ് ഇരിക്കുന്നത് എല്ലാം സെ എന്ദോ ഒരു വ്യത്യാസ ഇല്ല എല്ലാ ദെവസും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത്
ഇന്ന്പ്പഞ്ഞി ഒന്ന് കെടന്നോറങ്ങിയാലോ ഒന്ന് കണ്ണടച്ച് തൊർക്കുമ്പഴേക്കും നേരം വെളുത്തു നീക്കാനായി
വിളി അതെ അലാ അലാറം അടിക്കാൻ തൊടങ്ങും അഞ്ച് മണിക്ക്
അഞ്ച് മണി കറക്റ്റ്
അതെ പിന്നെ ആക കിട്ടുന്നത് ശനിയാഴ്ചെ ഞായറാഴ്ചെ
ആ ശനിം ഞായറും പിന്നെ എന്താ ചോയിച്ചാ കൊർചെരം രാവിലെ കോർച്ചെരം ഒന്ന് ഒർങ്ങു ട്ടോ അഞ്ചു മണിക്കൊന്നും എണീക്കൂല
ഇല്ല ഇല്ല ഞാന് അഞ്ചും അഞ്ച് മണിക്ക് അഞ്ചേ കാൽന് അലാറം വെച്ചാല് അഞ്ചരക്കെങ്കിലും എണീക്കൂ ചോറൊക്ക വെക്കണ്ടേ എണീച്ചാ തന്നെ ഒരു പത്ത് മിനിറ്റ് എണീറ്റ് അവിടിരിക്കും ആ മൊ മോക്ക് ചോറ് കൊണ്ടു പോണം
ആ ഇവടെ പിന്നെ അത് വാണ്ട
ആ സ്കൂൾല് ഉള്ളത് കൊണ്ട്
സ്കൂൾലിണ്ട്
ആഹ് ഇവിടില്ല ഇവളെ പ്രൈവറ്റിലാ ആക്കിയേക്കുന്നേ ട്ടോ നാലാം ക്ലാസ്സ് വരെ അങ്ങനെ പോട്ട് ആ അതുകൊണ്ടാ
പിന്നെ ഗവൺമെന്റ് സ്കൂള ആയതു കൊണ്ട്
ആ ചോറ്
എല്ലാ ഉണ്ട് സ്നാക്സ് മാത്രം നമ്മള് കൊടുത്തുവിട്ടാ മതി.
കൊടുത്തു വിട്ടാ മതി ഇവിളെ ആദ്യം ഞാൻ എൽ കെ ജിയില് പ്ര ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അപ്പൊ അവിടെ ചോറുണ്ടായിരുന്നു. സ്നാക്സ് മാത്രം സ്നാക്സും വെള്ളവും കൊടുത്ത്. വിട്ട മ
ആ വരിക്ക് പിന്നെ കറി എന്തെങ്കിലും ഉ കൊടുത്തു വിടണംട്ടോ
ഉം ആന്നല്ലേ
ഉ ചോറ് മാത്രല്ലന്നുള്ളു ബാക്കിയൊക്കെ കൊടുത്ത് വിടണം.
കൊ ആ എ ആടെ നമക്ക് ചോറുട് വെച്ച് കൊടുത്ത് വിട്ടാ പോരെ.
അതെ ചോറൊക്കെൻ ഇത്ര പണിഇല്ലല്ലേ.
ഇല്ല കാറി വെക്കുന്നതിന്റെ അത്രയും പണിയില്ല ചോറ് വെക്കുന്ന എന്നും ഞാൻ രാവിലെ എണോച്ച് ഇവി ഇരുന്നട്ട് ആദ്യം ഞാൻ ടെൻഷൻ അടിക്കുന്നത് എന്തോന് അറോ തു വെക്കുന്ന കറി ഇതാട കാരണം. ന്ന് പറഞ്ഞാ നമ്മള് കഴിക്കുന്നതിപ്പൊ അവര് കഴിക്കണന്നില്ലല്ലോ.
ആ്തല്ല അത്നി ഇപ്പോ സ്കൂള ഇില്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെല്ലേ കുട്ടികകെ അല്ലെങ്കിൽ ഇന്ത എന്താ വ വൈകുന്നേരത്തിന് എന്താ വെക്ക ഇയ്യ്‌
അതെ ആ ഒരു ചിന്തയാണ് എ പറ നമ്മളിപ്പം ചോറില് ഇച്ചരി മുളകും കുട്ടിയ ആയാലും നമ്മൾ കഴിക്കും. വിശന്നിരുന്ന കുഞ്ഞുങ്ങക്ക് കൊടുക്കാൻ പറ്റൂ
പറ്റുവോ കൊടുത്താ പറ്റുവോ നമ്മള എ ഇത് ആഹ ശരി അമ്മക്കറ്റൊന്നും വക്കരക് പറ്റു ല്ല.
ഇവള് പച്ചക്കറി കഴിക്കത്തില്ല പച്ചക്കറി കഴിക്കത്തില്ലന്ന് പറഞ്ഞാൽ. കക്യാരറ്റ് പച്ചക്ക് കഴിച്ചോളും അതും തോരം വെച്ചാ ഉപ്പരി വെച്ചാ കഴിക്കത്തില്ല. ബീറ്റ്റൂട്ടും ആ ചച്ചാ ഒരു ദിവസം ഉ മാത്രം കഴിക്കും പിറ്റേ നായ കഴിക്കത്തില്ല. എന്നാ ഇതൊക്കെയാണ് കഴിക്കേണ്ടത് കഴിക്കത്തില്ല. പച്ചക്കറി മറ്റുള്ള ഒന്നും തോടത്തില്ല. പിന്നെ ഇഷ്ട ചേർ വര ആ ഇവിടെ ഇഷ്ടല്ല. ഉരുളക്കിഴങ് അടുത്തൂള്ള പോലും പോകാൻ പറ്റത്തില്ല. സാമ്പാറിലൊക്കെ ഇട്ടാലോ ആ ഉരുളക്കിഴങ്ങങ് ഉടച്ച് ചോറ് കൊടുക്കും.
ഇവിടെ സാമ്പാർ എങ്ങനെയാണോ കുക്കറിൽ വെക്കുവല്ലോ നമ്മള്. മസാലയൊക്കെ കുറച്ചിട്ട്.
ആ
അങ്ങനെ വെച്ചാ നല്ല ഇഷ്ടാ ആ കഷണം അങ്ങനെ പൊറുക്കിത്തിനും. അല്ലാതെ നമ്മളീ കുറുക്കി വെക്കൂലേ നല്ലോ മസാലക്കെ ഇട്ടിട്ട്. അങ്ങനെ വെച്ച ഇഷ്ടല്ല ഇഷ്ടല്ല ഇഷ്ടല്ല.
ഇവിടെ ഹോ നേരെ തിരിച്ചാ. പിന്നെ ഇവിടെ അപ്പുറത്ത് അന്നേം അപ്പുറത്ത് ഉമ്മ പറഞ്ഞഞ് സാമ്പാറൽ കഷ്ങ്ങളൊക്കെ നല്ല നല്ലോണം അങ്ങ് വേവിക്കാൻ വേവിച്ച് ഞങ്ങ് അരങ്ങി അങ്ങ് ഉടയ്ക്കുമ്പോഴത്തേനേ ആ പച്ചക്കറി എല്ലാം എറത്ത്ങ് ആവുമല്ലോ? അപ്പൊ ആ ചാറ് കൂട്ടും കേട്ടോ കഷ്ണങ്ങളാ കഴിക്കാത്ത ആ ചാ
പക്ഷെ എനിക്ക് ഇക്ക് നേരെ തിരിച്ചാണ്. ഇക് ആവെള്ള സാമ്പാർ ഇഷ്ടമല്ലാ ഇക്ക് കുറുന്നാനുള്ള സാമ്പാർ ഇഷ്ടം.
അതാ നല്ലത്.
കുട്ടിയക്കൊണെങ്കിൽ അത് പറ്റൂല്ല കുട്ടിക്ക് അത് വെള്ളം എവിടന്ന് കഴിച്ച അവിടേക്ക് എത്തണം അതാവുപോ എരുവൊന്നും. മല്ലാതൊഇല്ലല്ലോ.
പിന്നെ മോര് കാച്ചിയാലേ മോര് തൈര് കൂട്ടത്തില്ല. തൈര് വേണ്ട. ഏർ കാച്ചിയാല് മോരായിട്ടാണെങ്കിൽ കൂട്ടും.
ഓ വടെ കഞ്ഞില്ലേ കഞ്ഞിയില് തൈര് ഒഴിച്ചു കൊടുത്താ നല്ല ഇഷ്ട
ഇഷ്ട
കുടിക്കും
ഹെ കുടിക്കും. അതുപോലെ ചെറുപയറ് ചെറുപയർ നമ്മള് കറി വെക്കുവല്ലോ? കറി ഇഷ്ടല്ല തോരം വെച്ചാഇഷ്ടാ പിന്നെ അത് മതി. ആഹ് അപ്പൊപറിം മ്മചേയ് എനിക്ക് തോരൻ ചെറുപരിപ്പ് തോരനും മുട്ട പൊരിച്ചതും ആ അത് മതിയാനി
ആഹ് ഇവടെ ചെറുപയറ് കടല അങ്ങനത്തെതൊക്കെ ഇഷ്ടാ
ക കടല ഇഷ്ടാ കടല കറിവെച്ചാ കാപ്പിക്ക് കടലക്കറി വെച്ചാ ചോറിനത് മതിന്ന് പറയും. അത് കഴിക്കും കെട്ടോ എ ചെറുപയറ് കറി കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. തോരൻ മതി. തോരനും മുട്ടയും മുട്ടപൊരിച്ചതുംഉണ്ടെങ്കിൽ അത് മതി.
ഇവടെ എലയൊന്നും പറ്റൂല്ലാട്ടോ എലക്കറി
ആഹ് ഇവിടെ മുരിങ്ങല ഒരിത്തിരി വേറൊന്നും കഴിക്കത്തില്ല.
ആഹ് എലകൊ എലകൊടുത്ത ൻ്റെ വല്ല്യ കു ട്ടിപറയും അമ്മാക്ക് പുല്ലും കാടൊന്നും തരല്ലേ
പക്ഷെ ഇവള് പറയാ എനിക്ക് മുരിങ്ങയില ഇട്ട് കറി വെച്ചു തരണേ, മുരിങ്ങയില തോരം വെച്ചച്ച് തരണേ, നല്ലതാന്ന് പറയും. വെക്കുമ്പോ കഴിക്കത്തില്ല.
ആഹ് അതെ. ഇവടെ രണ്ടാക്ക് രണ്ട് സ്വഭാവആയതൊണ്ട് ഇന്റെ ചെറ്ത് ർതിന് ഭയങ്കര ഇഷ്ട ഏല
ആഹ് ഹ് ഹ മൂത്തആക്ക് ഇഷ്ടല്ല. എന്ത്ചെയ്യാനാ ഈ കൊച്ചുങ്ങളെ കഴിപ്പിക്കുന്നത ഏറ്റവും വലിയ ടാസ്ക്
ഓ ആണോന്നോ ഞാൻ പിന്നെ രണ്ടാളെയും കൂടെ ഒരുമിച്ചാണ്ട് ഇരുത്തും ന്നട്ട് ഒര് ഒറ്റ പാത്രത്തിക്ക് ആണ്ട് വിളമ്പി കൊണ്ടുവന്നിട്ട് പേടിപ്പിച്ചിട്ടാണെങ്കിലും നീപ്പിക്കൂലേ ഞാനഅവിടുന്ന് കഴിച്ച് കയ്യോള അവിട
ഇത് പേടി പ്പിച്ച് എന്തെങ്കിലും ഒറക്കെ ഒന്ന് പറഞ്ഞാകയ്യും കെട്ടി തിരിഞ്ഞിരിക്കും. പിന്നെ ഇങ്ങോട്ട് നോക്കത്തില്ല വാ അങ്ങോട്ടൊരു സൈഡിലോട്ട് തിരിഞ്ഞിരിക്കും.
ആഹ് ഇതിയ് ഇവരിക്ക് കൊടുത്ത്കഴിഞ്ഞാ എന്താന്നോ ഒറ്റയ്ക്ക് കൊടുത്ത് കഴിഞ്ഞ ഇവര് കഴിക്കൂല.
കഴി കഴിക്കത്തില്ല. വേസ് തറയിലും വാരിയിട്ട് വേസ്റ്റ് ആക്കി ആഹാ വേസ്റ്റ് പോം എന്നിട്ട് കൊറച്ച് കൊറച്ചൊക്ക കഴിക്കും. അത് നമ്മള്ല്ലേ കൊടുക്കുന്നന്റെ ആ രുചില് അങ്ങ് കഴിചോളൂ ഇത അങ്ങനാ ഇക്ക ചിലപ്പോ വഴക് ക്കപറയും ആറ് വയസ്സ് കഴിഞ്ഞില്ലയോ തന്നെ ഇനിഎങ്കിലുംവാരികഴിച്ചുടയോ ഞാൻപറിം സാരം ഇക്കാ കൊടുക്കെങ്കിലുംചെയ്യുമ്പോ അങ്ങോട്ട് കഴിക്കുല്ലോ ഒറ്റയ്ക്ക് ആയകഴിക്ക ത്തില്ല എലിവന്ന് എലിവന്നിരിക്കുന്ന് മുകളില്
സ്കൂളിപോയ എന്താ കാട്ടണേന്ന് വിചാരിക്കും.
അത് ഇവര് തൻ ആഹ് തന്നെ കഴിക്കുന്നെ തന്ന വാരിയ കഴി
ഇവടുന്ന് കൊണ്ടോണ കറിയൊക്കെ കയ് എന്തായാലും ഫുള്ള് കഴിക്കണ്ട് പക്ഷെ ചോറിന്റെ ഇവർ ഇവട്ന്ന് ചോറൊക്കെ കൊടുത്താണ്ടല്ലോ കൈയിട്ട് കൈയിട്ട് രണ്ടുരുളചെന്നാ ചെന്നു ഇല്ലെങ്കി ഇല്ല.
സ്കൂളില്
വാരി കൊടുക്കെ കോ കഞ്ഞി കോരി കൊടുക്കൊക്കെ ആണെങ്കി അത് ഫുള്ള് അവിടെ ഇരുന്നട്ട് ഞാൻ കഴിപ്പിക്കും ഉം അപ്പാ എനിക്കല്ലെങ്കില് വാരി കൊടുക്കണം എന്നാലെ ക്കൊലെ വയറ്നറഞ്ഞോന്ന് ഒരു തോന്നല് ഇണ്ടാവൂള്ളൂ
എനിക്കും എനിക്കും അങ്ങനെയാ അവള് തന്നെ ചെലപ്പം പറയും ഉമ്മച്ചി ഇങ്ങ് താ ഞാൻ കഴിക്കാ വേണ്ട ഞാൻ പറയും വേണ്ട ഞാൻ വാരിത്തരാം ഏഹ് രണ്ട് കാര്യ ളും ഒന്ന് അവര് വയറ് നറയത്തില്ല രണ്ട് പിന്നെ അവര് ഇരിക്കുന്നടത്ത് മൊത്തം വാരി കളയും
അഹ് ആണോന്നോ ഓരോ കഴിക്കലിന് അടിച്ചൊരി തുടയ്ക്കാനേ സമയം കിട്ടുള്ളൂ
സമയം കാണത്തുള്ളൂ അതിലും നല്ലത് നമ്മളൊരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് വാരി കൊടുക്കാമെങ്കി അവരുടെ വയറുംനിറയും നമ്മുടെ മനസ്സ് നിറയും അതാ അതാ നല്ലത് ഒരു എലി വന്ന് ങ്ങനെ വെളിരിക്കുന്ന അകത്ത്റങ്ങാൻ വേണ്ടിട്ട്
ആഹ് ആഹ് എന്നാ ശരിട്ടോ ഞാന് കൊറച്ചയ്ഞ്ഞിട്ട് വിളിക്കാവെ
ആഹ് വിളിച്ചോ വിളിച്ചോ
ആഹ് ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ
ഓക്കെ ഓക്കേടാ ആഹ്